ഹലോ
ഹലോ
ആഹ് കേളക്കാം കേൾക്കാം
എന്താ പരിപാടി
അ അതാ ഞാൻ ഞാനിപ്പോ ഭക്ഷണം കഴിച്ചിരിക്ക ആരാത്തെ
അ
എന്താ അവിടെ പാർവടി എ ആ അവിടെ ബാഗ് ഭക്ഷണം ര ഭക്ഷണ കഴിച്ചൊണ്ടിരിക.
ആ പിന്നെ ഇ ഇ പോയിരുന്നു
കേൾക്കണ്ട
ആഹ കേൾക്ണ്ട് കേൾകണ്ട് അനക്ക് കേൾക്കാലേ
ആ കേൾക്കാം അ ഞ് പറ.
ഇന്നല എവിടക്ക പോയിരുന്ന ചോയി ക
ആ ഇന്ന് ഞാനൊന്ന് കോഴിക്കോട് വഴി ഇങ്ങനെ പോയിരുന്നു
വെറുത പോയതാണോ?
ആഹ ഞാന് വെറുതെ എന്താ ഫാൻ എ കുടുംബം ഒപ്പ ഉണ്ടായിരുന്നു അപ്പൊ കുടുംബത്തിന്റെപ്പ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറങ്ങാൻ വേണ്ടി വിചാരിച്ചാണ് അപ്പള ഞാൻെ അന്നെ വിളിച്ചത് എന്ത് അ അൻ്റെ വീടിൻന്റെ വായി കൂടിയാണ് ഞാൻ വന്നത് പ അന്നേ കി ട്ടിയില്ല ഏവിളിച്ചപ്പോ കിട്ടിലാ അപ്പൊ ഞാനിപ്പോൊ ഫാമിലിന്റെപ്പ വെ റുതെങ്ങനെ പോകാനുള്ള തിയിലായിരുന്നു ഏ ഓലൊന്ന് കാണിക്ക ാനും അവിടുത്തെുള്ള കാര്യങ്ങൾ കാണിക്കാനും ഇ ക്കപ്പോ ഞാൻ കോഴിക്കോടാ രാൻ അല്ലല്ലോ അപ്പൊ അവിടെ എന്തൊക്കെയ ഉണ്ട്ന്ന് അറിയാൻ വേണ്ടിട്ട് ന്നെ വിളിച്ചതാണ് ഏതൊക്കെ പ്ലെയ്സ് കാണാൻ പറ്റിയതും ഇപ്പൊ മ സീസണല്ലേ അപ്പ മഴക്കാലല്ലേ മഴക്കാലത്ത് എന്തൊക്കെയാ അവിടെ കാണാൻ പറ്റിയന്ന് ചോദിക്കാൻ വേണ്ടീട്ടായിരുന്നു ഏ ഏ അപ്പൊ അവിടെ എന്താ ഒക്കെ ഉള്ളത്ന്ന് എനക്ക്റിയോ
എന്താപ്പൊ അതി മഴ ക്കാലത്ത് ഈ കോഴിക്കോട് ഭാഗം പോവ പോകേണ്ട ആവശ്യമ ഇില്ലല്ലോ പ്രത്യ കിച് കാണാൻ എന്തെങ്കിലും ഉണ്ടോ ആ ഭാഗം വെസ്റ്റ് ബീച്ച് അങ്ങങ്ങനെന്തലള്ളല്ലോ
ആഹ അങ്ങനല്ല ഞാനിപ്പോ ഇറങ്ങേണ്ട പ്ലേസ് നമുക്ക് വ്യക്തല്ല അപ്പൊ ഞാൻ കോഴിക്കോടൊക്കെ ഇറങ്ങയാണ് ഏ ഇന്നാലം എന്ത ഇറങ്ങി അപ്പൊ മഴക്കാലത്ത് ഇപ്പൊ എവിടെന്നൊക്കെ എത്ര വ്യക്തല്ല അവരുടെ ഇപ്പോൊ ആ ബീച്ച് തന്നെ ഇപ്പൊ കടൽത്തീരാന്ന് തന്നെ ഉള്ളു നമ്മുക്ക് വക്തമായിട്ട് പോകാൻ പറ്റിയ സ്ഥലം മയക്കാലത്ത് അതൊക്കെ മേക്കാല വേറെ എന്തേലും പ്ലേസ് അവിടെ തന്നെ നമ്മ വിസിറ്റ് ചെയ്യുണ്ടോ
അവിട ഇന്റെ അറിവിലില്ല മയ ക്കാലത്ത് പൊതുവേ ന എത്ര മഴക്കാലാണെങ്കിലും അതിിക സ്വലം നമ്മ നാച്ചുർ ആസ്വധി ക്കാനാണ് കൂടുതൽ പോവ ല് അതായത് റിസോർട്ടട് ക്ക അല്ലെ ക ക്കാടം പോയില് കൊടുകു ത്തി മല മേഘമല പില്ലാ പിന്നക്കെ ഒരാ ഊട്ടി അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ തപ്പിപ്പിടിച്ചിട്ടാണ് സാധാരണ ഗതിൽ പോവാറല്ലേ
ആ അതെ അതെ ആഹ എന്നാൽ ഞാ അതു തന്നെ ഈ മഴക്കാലത്ത് ഇങ്ങനത്തെ പ്രകൃതിരണ രമണീയമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കെ പോണം നല്ലത് ഇപ്പൊ ആ കക്കാടം പോയിലാണെങ്കിലും ആഏ നമ്മള് ഏ കൊടികത്ത് പോയില് ആണെങ്കിലുംൊക്കെ ഈ സമയത്ത് ഭയങ്കര സീൻ ആയിരിക്കും പക്ഷെ ആ അതിന്റെ ഇപ്പം ഫാമിലി കുടുംബത്തോടൊപ്പം പോകുമ്പോ തന്നെ അതിന്റെറായിട്ടുള്ള പ്രശ്നങ്ങളും ഇതൊക്കെ ഉണ്ടാവും ഇപ്പൊ മയക്കാലായതൊണ്ട് വളരെ അപകടം നില ഏർ ഉണ്ടാകും അപ്പൊ ഒന്നാമത് മല ട മുകളിൽ കേറല്ല നമ്മള് ചെയ്യണേ അപ്പൊ അ അപകടങ്ങളും പിന്നെ കുടുംബത്തിന്റെ ഒപ്പം ചെറിയ കുട്ടികളൊക്കെ ഉണ്ടാവുംല്ലേ അപ്പൊ അവരൊക്കെ കൊണ്ടുപോവാാൻ നല്ല ഭയങ്കര റിസ്ക് ആണ് അതാണ് ഇപ്പോൊ അങ്ങനത്തൊന്നുംരു ഇതില്ലാതെ കോഴിക്കോട് ഞാന് പോകാൻ കാരണം അ നക്ക്െന്തേലും അഭിപ്രായം ഉണ്ടോ ഇപ്പൊ ഫാമിലീായിട്ട് അ ഇപ്പൊ കക്കാടമ്പയിലൊക്കെ പോകുന്നോണ്ട് പ്രശ്നുണ്ടോ
എന്തായോ നമ്മള് ഫാമിലിയായിട്ട് പോകുമ്പോ നമ്മള് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടണ്ട് ാവലന്ന് പോകുമ്പോ അലൊന്നും ടാസ്ുകൾ എടുക്കാാന് എന്തുണ്ടാവില്ല സാധിക്കാനണ്ടാവില്ല
ഉം ഉം
അ അ ഡെ ജ ഫ്രേസ യ ഡിസ് അഡ്വാൻറെജ് ഫേ സ് ചെയ്യാനുള്ള നമ്മടെ കുടുംബക്കാരാകുമ്പോ മതിയോ അത്! ! ! ! ! ആഹ് എന്തായാലും പ്രശ്നല്ല പക്ഷെ വീട്ടുകാരുണ്ടാവോ അതൊക്കൊരു ബുദ്ധിമുട്ടാണ് ഫാമിലിയാവുമ്പോ ഉം അപകടം ഇണ്ടാവണങ്ങി നമുക്ക് ഈ അഡ്ജസ്റ്റി മൈൻഡ് എന്തക്കും ഞമ്മക് അഡ്ജസ്റ്റഡാണ് നമ്മക്കതൊരു വേദനരിക്കും ഉണ്ടാവും മനസ്സിനുള്ളിൽ നമ്മുടെ കുടുംബക്കാര് കൂട്ടുകാരവുമ്പോഴും വേദനണ്ടങ്ങിലും പക്ഷെ നമ്മൊരു മൊത്തത്തിലൊരു കോമഡിലെകെ അപ്പൊ പക്ഷെ കുടുംബക്കാരാവുമ്പോ നമുക്ക് നാട്ടുകാര അറിഞ്ഞു പോ അവരറിഞ്ഞു കുട്ടികൾ പോയത്തി സ്വാന്തംഭാര്യക്ക് പോയി അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് എനിക്ക് തോന്നുന്നത് ആഹ് കുടുംബക്കാറ് ഷൂട്ട് ചെയ്യുന്നത് നല്ല വൃത്തി ഇല്ലാത്തരു പ്ലേസ് ആവും കൂടുതൽ സ്ഥലങ്ങളും അറിഞ്ഞിട്ടില്ലെങ്കിലും സ്വാസ്തദി പാർക്കുകൾ തിരഞ്ഞെടുക്കാാണ് എക്ക് പറയണ അയിൽ കുട്ടികള കൊഴുപ്പ് കൂടുന്നതുകൊണ്ടാ തടിവെക്ക ആഹ് കൊടുക്ക ഒരു രണ്ടുകൊല്ലത്തുള്ള സമയത്ത് ഒരുപാടു സ്ഥലങ്ങളാണ് കണ്ട് ഇതാണ്ട പാർക്ക്‌ രാത്രി നല്ല വൈബ് അടിക്കാൻ പറ്റുന്ന പക്കാ ന്ന്ന്താ കുട്ടികൾക്ക് കഴിക്കാൻ വാ‌ പിന്നെ അത്രക് ലീവ് ഇല്ല അതാവുമ്പോ കുട്ടികളെ ഇങ്ങനെ വിടാ. കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി ഓലുക്ക് കളിക്കാനും ഓടാനും ചാടാനുംക്ക പുതിയ പക്ഷെ കുട്ടികള് ഉണ്ടാവുമ്പോ ക്ലാസ് എടുക്കാൻ തയാറുലോൽ എപ്പോഴും പിന്നെ ടാസ്ക് ടാസ്കിൽ റിയലിറ്റഡ് ആയി ആയുള്ടെ ഫേസ്ക്യാമ്മിൽ ഇടാൻപോവ ഇയ്യടുത്ത് ഒരു കപ്പിൾനെ കണ്ടു ഒരു ഒന്നര വയസ്സായ കുട്ട യുമായി ഇന്ത്യ മൊത്തം ചുറ്റാതോ ലോകമൊക്കെ ചുറ്റോ ക്കറിയില്ല മൈ ഒന്നര വയസ്സായ കുട്ടി പാല് കുടിക്കുന്നു അപ്പൊ അങ്ങനെ ഉള്ളോൻ എന്തായാലും എല്ലാ പ്രാവിശ്യം കൂട്ടുകാരവുമ്പോ പിന്നെ നമക്ക് ഇന്ന് ന്താ വിഷയം നീ എന്നാ വന്നേ
ട്രാകിങ് ആരൊക്കെയാണ്
അതിരുവിടാൻ പാടില്ലാത്തതാണ് കോമഡി തമാശകൾ ചിലര് ഓവറായി കഴിഞ്ഞാല് പല വിപത്തുകളുണ്ടാവും അതിപ്പോ സീരിയസായി മാറും അങ്ങന ഒരിക്കലും നമ്മള്‌ ആക്കാൻ പാടില്ല ഒരു വിധത്തിൽ ഇങ്ങനെ പോകണം എന്താണേലും ഒരു അൻപത് അൻപതില് ഇങ്ങനെ പോണം നിനക്ക് ന്താ തോന്നുണ്‌
അതിന്റെ അങ്ങത്തെ ഈ മലയോര പ്രദേശങ്ങളിലേക്ക് പോകുവാണെങ്കിൽ തന്നെ ഇവിടെ ഇപ്പൊ മല കയറണം അപ്പൊ ഈ ഫാമി പോകുമ്പോ നമ്മളിപ്പോ ഏഹ് ആന്ധ്രിക്കാനല്ലലോ പോണേ ഏഹ് അപ്പൊ നമ്മളിപ്പോ തമാശ രീതീൽ എന്തേലുമൊക്കെ കാട്ടിയാല് ആ ഏരിയന്നൊക്കെ ഇപ്പോരു തള്ളലോ ഉന്തലൊക്കെ നടത്തിയിട്ട് എന്തേലൊക്കെ പറ്റിയാല് ചിലപ്പോ അവിടുന്ന് അപകടം ഉണ്ടാവാാൻ ചാൻസുണ്ട് ഏഹ് ഇപ്പൊ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോ ഭയങ്കര ഏഹ് റിസ്ക്കാണ് മേലക്ക് കയറലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്നാമത് മഴ മഴക്കാലയതുകൊണ്ട് വഴ് ഏഹ് വഴുക്കല് എല്ലാം ഉണ്ടാാവും ഏഹ് പിന്നെ സംഭവം അവിടെ ഏരിയ അടിപൊളിയായിയിരിക്കും പിന്നെന്താ ഈ അവിടുത്തെ ആഹ് ഏഹ് ഏഹ് ക്ലൈമറ്റ് ഞമ്മുക്ക് ഏഹ് പിടിക്കണം എന്നില്ല ഇപ്പ എല്ലാർക്കും പിടിക്കണം എന്നില്ല ഇപ്പൊ ആണുങ്ങളാണെങ്കില് ആണുങ്ങൾ ഇപ്പോരു ഫാമിലിയുടെ അല്ലാതെ ആണുങ്ങൾ മാത്രമാണെങ്കില് അത് വലിയ പ്രശ്നമായിട്ട് തോന്നൂല പക്ഷേ ഇത് കുടുംബത്തോടൊപ്പം പോകുമ്പോ അതെങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നമാവും ആ ഇപ്പോഒന്ന ഇപത് മഴാണ് മഴക്ക് കൊണ്ട് ചെറിയ കുട്ടികളക്കൊക്കെ മഴ കൊണ്ടാല് അസുഖങ്ങള് വരും ഏ് ഇപ്പോൾ മഴക്കാല ആയത്കൊണ്ട് തന്നെ വലിയ വലിയ അസുഖങ്ങളുള്ള കാലാണ് ഏ ഡങ്കി ആ പിന്നെ വലമ്പനി അങ്ങനത്തെ ഏഹ് മരകമായിറ്റുള്ള അസുഖങ്ങളുള്ള കാലാണ് പിന്നെ നിപ്പടെ സീസ നിപ്പ ഇപ്പളും അവസാനിച്ചിട്ടില്ല അപ്പൊ ഞാനാതന്നെ ഇക്ക് ഇക്ക് അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കൊണ്ടു പോകണം തന്നെ താല്പര്യം പക്ഷെ ഇപ്പോ ഓരോ സാഹചര്യം കൊണ്ട് ഇപ്പൊ ഫാമിലീനയിട്ട് കൊ കൊണ്ടൊവാന് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായതൊണ്ട് മാത്രണ് ഞാനത് അന്നോട് ചോദിക്കാന്ന് വിചാരിച്ചത് ഇഞ്ഞ്പ്പോ അനക്ക് തന്നാ കോഴിക്കോടും അല്ല അന്ന് ഇങ്ങനത്തെ സ്ഥലംല്ലാതെ വേറെതെലും സ്ഥലത്ത് അവരെ കൊണ്ടുപോവാൻ എനിക്ക് ഏ ഏർ ആറിണ ഏതെങ്കിലും സ്ഥലണ്ടോ
നേരത്തെ പറഞ്ഞ ടാസ്കൾ എന്തായാലും എടുക്കൻ തയ്യാറാവണ്ടെ ഉം പൊതുവേ ഞങ്ങളെ പരിസരത്തൊക്കെ വണ്ടൂര് പാർക്ക് ഉണ്ട് പൂക്കോടും പാടം ഇനഈ പരിസരങ്ങളിലൊക്കെ ഇങ്ങനെ അത്യാവശ്യത്തിന് രാത്രിയൊക്കെ പോയിരിക്കാൻ പറ്റ്ണ നാല് ആൾക്കാർ സേഫ് അയിരിക്ക പറ്റ്ണെ കുട്ടിൾക്കു സേയ്ഫാ യിരിക്കാൻ പറ്റ്ണ ജനങ്ങളുടെ ശല്യോ ജന്തുക്കളോ ശല്യോന്നു ഇല്ലാത്ത മൃഗങ്ങളുടെ ഇല്ലാത്ത സ്ഥലങ്ങളണ്ട് ഞാൻ പിന്നെ ട്രിപ്പ് പോകുമ്പോ പറഞ്ഞാൽ നമ്മള് ഊട്ടി പോവാന്ന് വിചാരിക്കാ നമക്ക് സ്തിരം പോണ കൊറച്ച് സ്ഥലങ്ങ ഉണ്ടാണ് മറ്റേ എന്താ എന്ത് എന്ത് പാർക്കാണ് എന്തൊരു ഗാർഡൺ ല്ലേ
ആ ആ റോസ് ഗാർഡനോ
ഉം ബയോളജിക്കലര് പൊര് രു ഗാർഡൻ ണ്ട് പിന്നെ മൈസൂരൊക്കെ ആണെങ്കി ഈ കോട്ടപൊലത്തെ ജനങ്ങളെപ്പോഴും ഇടപഴകുന്ന സ്ഥലങ്ങളൾ ഇപ്പോഴും പോകണ എപ്പെളങ്കി തെരക്കുള്ള സ്ഥലങ്ങൾ പോ കുട്ടികൾ കമങ്ങളുംക്ക പോകുന്നില്ല ഈ ഉള്ളേരിയകളിൽല്ലേ സുഖേക്കാരം എത്തിപെടാൻ മറ്റ സ്ഥലങ്ങളിൽ പോമ്പോൾ നമ്മകത് ടാസ്ക്ക് ഇട്ക്കണ്ടിരും നമ്മൾസ്വന്തം തടി മാത്രവുബൊ കജൂല സംഭവിച്ച ഞാൻ ഫാമിലിന്റെ കുട്ടികളുടെ കാര്യൊക്കെ ഭയങ്കര രിസ്തരാവും
ഉം ഉം
അത് മ്മൾ എന്തായലും ശ്രദ്ധിക്ക
അ
ഇതിലിപ്പോ ഇഞ്ഞ് മ്മൾ കുളുക്കുമല അങ്ങനത്തെ സ്ഥലങ്ങള്ൾ പോകവാണ് ന്ന്ണ്ടെങ്കിൽ ഇപ്പൊ നിലവിലുള്ള അവസ്ഥാന്ന് പറഞ്ഞാൽ അവിടെക്കെ ഉാഡ്സ് ഉണ്ടാവും ഓല് നമ്മെള നല്ല പീക്കിലേക്കൊന്നുംയില്ല ഒരു പൗതി ശതമാനേക്ക നമ്മള് കയറ്റിവിടു ഇപ്പൊ മഴ ഇയിതിന്റെ ഒക്കെ സമയം കൊണ്ടേന്നേ നമ്മളെ തിരിച്ചു വിടും ഉ ചെലപ്പോ ഫൈൻ വരെ തരുന്ന സാഹചര്യങ്ങ ഇപ്പോ റീലിലോടൊക്ക കാണാൻ കഴിയണ്ട് ന്ന ഞാൽ അനക്ക് ആവശ്യണ്ട് ന്ന്ണ്ടകി കൂടുതൽ സ്ഥലങ്ങ അന്വേഷിട്ട് ഞാൻ വിളിക്കൻണ്ട്ഞ്ഞ
ഓക്കേ ഓക്കേ എന്ന ഏ ഇന്നജ് ഫ്രീ ആകുമ്പോന്ന് വിളിക്ക്
ആ